ആ കേക്കുന്ന്ണ്ട്
എന്താ വിശേഷം സുഖാണോ
ആ സുഖായിട്ടിരിക്കുണു
എന്തേയ്യാ മഴക്കെണ്ടോ
മഴ ഇന്നില്ല
ആണോ ഇവിടൊക്കെ നല്ല മഴ ആയ്‌ര്ന്നു
വല്ല്യ മഴയില്ലാ ചെർതായിട്ട് ചെറ്യേ ചെറ്യേ ചാറ്റലൊള്ളു
ആ ഇവടെ അത്യാവശ്യം നല്ല മഴ പെയ്തിട്ട്ണ്ട് ഇപ്പൊ വൈകുന്നേരുണ്ടാര്ന്നു ഇന്ന് രാവിലത്തോട്ട് തുണിയൊന്നും പൊർത്തിടാം പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ലേയ്നു
ആ ആ
വേറെന്താ ച്ച് ഫുഡൊക്കെ ആയോ ഈവനിങ്
ഇവനിങ് ഫുഡ് കഴിഞ്ഞു
ആ അതല്ലടാ ഈ രാത്രിക്കുള്ള ഫുഡൊക്കെ ആയോ
നൈറ്റോ നൈറ്റത്തേക്ക് ചോറന്നെഅയ്ക്കുന്ന
ഇനി വെക്കണോ അതോ രാവിലെ
അല്ല ഒണ്ടുണ്ട് ചോറ് ഇരിപ്പുണ്ട് വൈകുന്നേരത്ത് വെച്ചിട്ടുണ്ടാര്ന്നു
ആണോ
ആ
വേറെ എന്താ വീട്ടിലെല്ലാരും എവിടെ പോയി അവിടെണ്ടോ
വീട്ടിള്ളാരു ഉണ്ടല്ലോ
ആ ഹാ
വീട്ടില് അവ്‌ടെ ആരെക്കെയുണ്ട്
ഇവടെ ഞാനും പിള്ളേരും ഹസ്ബൻഡും
ഉം
അവരൊക്കെ ഇപ്പോ പൊഴേല് ഇപ്പ ഈ മഴ പെയ്യുന്നേന് തൊട്ട് മുമ്പ് സ്കൂള് വിട്ട് വന്നെന് ശേഷം ഇന്ന് ഭയങ്കര പൂതി പൊഴെ പോണംന്ന് പർഞ്ങ്ങാണ്ട്
ഉം
എന്നിട്ട് അങ്ങോട്ട് പോയി ഇപ്പ അവടെ വന്നതായി യൂണി ഇപ്പ. വന്ന്ട്ട് പർഞ് യൂണി ഫോമിന്റെ പാൻറ് അവിടെ വെച്ച് മർന്ന് പോയി ന്നൊക്കെ പർഞ് വന്ന്ട്ട്ണ്ട് അപ്പ ഞാൻ ആ പൊഴേന്റെ അട്ത്ത്ള്ള ഒരു പെൺകുട്ടിനോട് വിൾച്ച് പർഞ്ഞിണ്ട് നാളെ പോവുന്ന സമയത്ത് അവടെ ഏതോ ഒരു മര ത്തിന്റെ മോൾല് തൂക്കിട്ടാണന്ന് പറഞ്ഞു അത് എടുത്ത് വെക്കേണ്ടി ന്നൊക്കെ പർഞ്ഞിണ് അപ്പ അങ്ങനെ ചെയ്യാന്നും പർഞ്ഞു
ആമക്കളാണ
അല്ല അല്ല പെൺകുട്ടികളാ
രണ്ടും
ആ രണ്ട് പേരും പെൺകുട്ടിയളാ
ആ ആ
അവര്ക്ക് ഇന്ന് ഭയങ്കര ഇത് ഇത്രി ദിവസം ഞാന് ഇങ്ങനെ പൊഴേ ഞങ്ങള് ഇവട്ന്ന് പോവേല്ല വീട്ട്ന്ന് കുളീം കാര്യങ്ങളൊക്കെ ക്കെ ചേ തൊട്ടട്ത്ത് പൊഴണ്ട് ന്ന് പർഞ്ഞിട്ട് കാര്യല്ല ഒറ്റക്ക് വിടാനൊരു മടി അപ്പം ഇന്ന് വേറെ തായെള്ള വീട്ട്ത്തൊരു പെണ്ണും ഒക്ക പോവുന്നുണ്ട്ന്ന് പർഞ്ഞ് അവൾടെ കൂടെ കാണാം പോവാന്നാ പർഞ്ഞ് പോയത് നോക്കിക്കാനേ പോവോള്ളൂ ന്ന് പർഞാണ്ട് ന്നട്ട് ആ അട്ത്തന്നെ പക്ഷെ ഇൻക്ക് പോവാം മടിയാണ് ഞാൻ വീട്ട് തന്നെ അലക്കലും കുളിക്കലൊക്കെ
ആ
റോഡ്ന്റെ സൈഡിലാണ് അപ്പോ ഒരു മടിയാണ് അയിലങ്ങനെ എർങ്ങി പോവാന് പിന്ന അവ്ട പോയിട്ട് കുളിച്ചൊക്കെ മാറ്റി വരുമ്പക്കെ ബുദ്ധിമുട്ടായിരിക്കല്ലോ
അതെ അതെ
പിന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ നമ്മള് പോവുന്നെ കാണല്ലോ ന്നോർത്ത്ട്ട് അതൊണ്ട് മടിയാ പിള്ളേര്ക്ക് പിന്നെ അങ്ങൻത്തെ പ്രശ്നൊന്നുല്ലല്ലോ
അലക്കാനൊന്നും പോത്തില്ല
ഉം അലക്കാനും ഞാന് അത്യാവശ്യം ആ അതായത് നല്ല ചെളി ഇല്ലാത്ത ഇതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇടും അല്ലാത്ത അലക്ക് കല്ലിലും
ആഹ് ആഹ്
വേറെ എന്താ കുഞ്ഞ ചെറിയ കുഞ്ഞുണ്ടോ ഒരു ആഹ് ഒരു ചെറിയ സൗണ്ടരൊക്കെ കേക്ക്ന്ന്
ഉം മൂന്ന് മാസേ ആയിട്ടുള്ളൂ
മാഷാ അള്ളാ
ആഹ് മാർച്ചിലാര്ന്ന് ഡെലിവറി
അതെയോ
ഫസ്റ്റ് ബേബിയാ
ആഹ് ഏഹ് ഓക്കെ ഓക്കെ ഓക്കെ പിന്നെ ഹസ്ബൻഡ് നാട്ടിൽ തന്നാണോ
ആഹ് നാട്ടി തന്നെ
ഉം ഇപ്പ ഇവിടെ വീട്ടിലാണോ അതോ ഹസ്ബൻന്റെ വീട്ടിലോ കൂട്ടിക്കൊണ്ടോയതാണോ തൊണ്ണൂറ് കഴിഞ്ഞ്കോണ്ടോയിട്ടില്ല
ഇല്ല എനിക്ക് സി സെറിയൻ സി സെക്ഷനായിരുന്നു
ഓക്കെ എന്റതും രണ്ടും അങ്ങൻ തന്നെ ആയിരുന്നു
ആഹ്അപ്പൊ അതുകൊണ്ട് സിക്സ് ഒക്കെ ആയി സിക്സ് മന്ത് ആയിട്ടു ആഹ്
ഓ ഞങ്ങളിവിടെ അങ്ങന് ത്തൊരു ഇഷ്യൂ പറയാതെ
വീട് വീട്ട് ആഹ്
ആദ്യത്തെ കൊണ്ടോയി രണ്ടാമത്തെ പിന്നെ നമുക്ക് അങ്ങനത്തെ പ്രശ്നം ഫസ്റ്റത്തേന് മാത്രേ ഒര് ഇതൊക്കെ ഉണ്ടാവുള്ളൂ ഈ ത്രീ മന്ത്സ് അല്ല സിക്സ് മന്ത് വരെയൊക്കെ വെ്റ്റിംഗ്ഒക്കെ ഒരു കുഞ്ഞും കൂടെ ആകുന്ന സമയത്തൊക്കെ നമ്മള് ഇതെല്ലാം മറന്നു പിന്നെ നമ്മക്ക് കെടക്കാനും നേരണ്ടാവൂല ഒന്നിനും നേരണ്ടാവൂല
ആഹ് ആഹ്
താനോ അപ്പോ ഇതിപ്പോ നമ്മള് തന്നേയല്ലേ ഒരു കുഞ്ഞല്ലേ ഉള്ളൂ അപ്പൊ അതിനെ മാത്രേ നോക്കിയാൽ മതിയല്ലോ
അതെ അതെ
ഉം ഞാൻ ഫസ്റ്റത്തേനൊക്കെ പിന്നിം മൂന്ന് മാസംക്കെ കെടന്നിട്ട്ണ്ട് രണ്ടാമത്തേന്ഒട്ടും കെടന്നില്ല ചെറുത് ആ മറ്റോള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നതൊക്കെ കാണുമ്പോ
രണ്ടും സി സെക്ഷൻ ആയിരുന്നില്ലേ
ആഹ് രണ്ടും ഇപ്പൊ കഴിഞ്ഞിട്ട് എത്ര വർഷയിന്നറിയോ അപ്പോ ചെറിയ മോക്ക് പതിനൊന്ന് വയസ്സ് പത്ത് വയസ്സായി
പതിനൊന്നോ
പത്ത് വയസ്സായിപ്പോൾ ഈ ഫെബ്രുവരിയിലേക്ക് പത്ത് വയസ്സായി പത്ത്ചെറിയ മോക്ക് വലുതിന് പതി ഈ മൂന്നോ പതിമൂന്നോ
മൂത്ത ആൾക്കാ
പതിമൂന്ന്
ആഹ് ആഹ്
എന്നോട് എൻ്റെ മദർ ല്ലോ എപ്പോളും പറയും ഇപ്പം എന്റെ എന്താ പറയാ മൂത്തച്ചിക്ക് ആ ആള് എന്താണ് ക്യാരിങ്ങാണ് അപ്പൊ എന്നോട് പറയും നിങ്ങള് നോക്കിക്കേ നോക്കുന്നില്ലന്ന് അതാണ് എൻറെ പിള്ളേർക്കാണെങ്കില് കുട്ടികൾ എന്ന് പറഞ്ഞാ ജീവനാ ഇപ്പനിയൻ ൻ്റെ വൈഫ് പ്രസവിച്ച് ഇപ്പോ മൂന്ന് മാസയപ്പോ കൊണ്ടോന്ന അന്ന് മുതൽഅവൾ ആ കൊച്ചിൻ്റെ പൊറകെയാണ് ഇപ്പം വീട്ട് ആഹ് അത് കഴിഞ്ഞ് ഇപ്പോ കഴിഞ്ഞ ആഴ്ച വീട്ടി പോയി വീട്ട് പോ അവള് അവൾടെ വീട്ടിലേക്ക് പോയി നമ്മളിപ്പോ കൂട്ടി കൊണ്ടോന്നേന് ശേഷം ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും പോകുവല്ലോ അന്ന് ഇവള് ഇരുന്നിട്ട് കരച്ചിലും പിഴിച്ചിലായിരുന്നു ഭയങ്കര കരച്ചിലായിരുന്നു അവള് പോയേന്
ആഹ് ആഹ്
അതായത് അവള് ഇവിടെ വന്നന്ന് മുതൽ സ്കൂൾ വിട്ട് വേഗം കുളിച്ച് മാറ്റി അങ്ങട്ട് പോകും എന്നിട്ട് ഒരു ഒമ്പണി ക്കാമ്പേ തിരിച്ചുവരുവുള്ളൂ കൊച്ച് അവിടെ ഒള്ളതോണ്ട് അല്ലെങ്കി പോവേല്ല ല്ല അപ്പനി ഏഴാം തീ ഒക്കെ ആവുമ്പോ വരും എന്നൊക്കെ പറഞ്ഞട്ട്ണ്ട്
ഉം ഉം അനിയൻന്ന് പറയുമ്പോ ഈ
ഹസ്ബൻഡിന്റെ അനിയൻ ആഹ് ഇക്കാന്റനിയൻ അവനും വരും അവനും പുറത്താണ് അല്ല ഞങ്ങള് വേറെയാണ് അവര് തറവാട്ടിലാ
ഓഹ് ഓഹ് ഓഹ്
ഞങ്ങള് സെപ്പറേറ്റ് മാറിയിട്ടുണ്ട് അപ്പ അനിയനുംഈ എട്ടാം തീയതി വരും എട്ടാം തീയതിയല്ല പതിനഞ്ചിന് അവൻ പോയിട്ട് ട്ടിപ്പൊരു ഏഹ് ഒരു വർഷായി കൊച്ചിനെ കണ്ടിട്ടില്ല അപ്പോ ഏഹ് ന്നെ ഈ പതിനഞ്ചാം തീ വരുന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ട്
ആഹ് ഇൻ്റെ എൻ്റെ വാപ്പയും ഗൾഫിലാണ് ഇപ്പം ഇങ്ങനെ പ്രശ്നൊക്കെ ആയപ്പോ പ്പഴെ യുദ്ധവൊക്കെ എല്ലാം ആയപ്പോ വരാൻ പറ്റാതെ
കുടുങ്ങിണ്ടാവൂല്ലേ പക്ഷെ ആ സമയത്ത് വന്ന ഏഹ് വന്നോരൊക്കെ തിരിച്ച് പോകാനും കുടുങ്ങില്ലേ
ആഹ് അപ്പ ഇപ്പ എൻ്റെ ഡെലിവറിയുടെ സമയത്ത് വരണോന്ന് പറഞ്ഞിരുന്നയാ പക്ഷെ അന്ന് വരാനൊന്നും പറ്റിയില്ല അപ് അപ്പ മുതലേ നോക്കിക്കൊണ്ടിരിക്കുവാ വരാൻ വേണ്ടി അങ്ങനെ ഇപ്പ ഇപ്പൊ ഇനി ഒടനെ വരുന്നുണ്ടെന്നും പറഞ്ഞിരിക്കുവാ
അതെയോ ഇത് ശരിക്കും പറഞ്ഞാ ഇപ്പോ ഈ ഒരു സിറ്റുവേഷനിൽ അവിടെന്ന് പോന്ന ആൾക്കാരൊക്കെ ഇവിടെ തന്നെ ഏകദേശം പെട്ട് ട്ടു പോയി കാരണം യുദ്ധത്തിന്റെ ആ ടൈമിലായപ്പോ കൊറെ പേർക്കും ജോബ് ഏഹ് അവരുടെ ജോലി ഒക്കെ മിസ്സായി പോയല്ലോ
ആഹ് ആഹ് ആഹ്
ആഹ് പോന്നവരൊക്കെ ഏകദേശം ഇവിടെ കു കുടുങ്ങി ഇനിയിപ്പോ റെഡി ആയിട്ട് തിരിച്ച് പോകാൻ പറ്റൂന്ന് തോന്നുന്നല്ലേ
ഉം
പോവാൻ തൊടങ്ങുന്നുണ്ട്ന്ന് തോന്നുന്നു
ആഹ് ഇപ്പൊ കൊഴപ്പല്ല എല്ലാരും പോയികേ വരൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇത്തിരി ചാർജ് കൂടുതലാണെന്നെ ഒള്ളു
അതെ എൻ്റെ വേറൊരു അനിയന് അവിടെ ഉം അതായത് കെട്ട്യോൻ്റെ അനിയന് ദുബായിലുണ്ട് അപ്പൊ ആ ആളും പറഞ്ഞെ ഇതേപോലെ വെരണം വെരണന്ന് പറഞ്ഞു പിന്നെ അയിന്റെ എടയിൽ ഇണ്ട് അപ് അവരുടെ കമ്പനീന്ന് കൊറേ പേര് തിരി വീ നാട്ടിലേക്ക് പോയി നാട്ടിലേക്ക് പോയവരോടൊന്നും ഇപ്പൊ തിരിച്ചു വരണ്ട ഇനി പറഞ്ഞിട്ട് വന്നാ മതീന്നൊക്കെ പറഞ്ഞണ്ണ്ന്ന് പറഞ്ഞ് അവിടെയും ഇപ്പൊ കാര്യ കാര്യായിട്ടുള്ള ബിസിനസ്സും കാര്യങ്ങളും ഒന്നും നടക്കുന്നില്ലാന്ന് തോൻന്ന്
ആഹ് ആഹ് ആഹ്
അപ്പൊ അവരിക്കും പിന്നെ സാലറി കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ബുദ്ധിമുട്ടായിക്കുവല്ലോ അങ്ങനെയൊക്കെ പറയണ കേട്ടു
ഉം ഉം അങ്ങനെയാല്ലേ
ഉം ഇപ്പൊ നീ ഇങ്ങനെ പ്രസവിച്ച് കെടക്കായോണ്ട് ഫുഡൊന്നും കാര്യങ്ങളൊക്കെ ഉമ്മന്നെ നോക്കുവായിരിക്കൂല്ലേ
ഫുഡ്
ഫുഡും കാര്യങ്ങളൊക്കെ ഉമ്മച്യെന്നെക്കും ലേ നോക്കുന്നത്
ഫുഡ് ഫുഡൊക്കെ ഉമ്മ്യ ഉണ്ടാക്കുന്നത് പിന്നെ തുണി അലക്കൊക്കെ ഞാൻ ചെയ്യും കുഞ്ഞിൻ്റെ കൊച്ചിന്റേം എന്റെ എന്റേം കഴ്കും
ഉം കുഞ്ഞിന്റേം എൻ്റെയൊക്കെ കഴ് ആ വേദന പ്പൊണ്ട് ഒണ്ട്
ആണോ
പിന്ന അത്യാവശ്യം ബെഡ്ഷീറ്റൊക്കെ കഴുകും
ഓക്കെ ഓക്കേ പിന്നെന്താ
വേറെന്താണ് സുഖം തന്നെ
ഓ സുഖം ഇന്നൊന്നും എങ്ങട്ടും പോവലും കാര്യങ്ങളൊന്നും നടന്നീല്ല രാവിലെ തന്നെ മഴയൊക്കായോണ്ടൊര് ചട്പ്പിക്കലേയ്ന്
ആ ആ
വേറൊരു പണീം നടന്ന്ട്ടില്ല അതോണ്ട്
ആ ആ നമ്മളീ സമയം തറയൊക്കെ തൊടക്യുന്നോണ്ട് കൊഴപ്പണ്ടോ ഇല്ലല്ലോ
എങ്ങനെ വീടോ
വീട്
ഞാൻ തൊടയ്ക്കലൊക്കെണ്ട് പിള്ളേരൊക്കെ ചുമ്മാ ചവിട്ടി കേറി ഇതാക്ക്യാലൊക്കെ
അല്ല ഞാൻ ചോദിച്ചെന്ന് വെച്ചാ എനിക്കിപ്പോ മൂന്ന് മാസായിട്ടുണ്ടല്ലോ അപ്പോ ഇനി എങ്ങനെ തറൊടക്ക്യ അടക്കിന്നും ചെയ്യുന്നതിന് കൊഴപ്പന്നുല്ലല്ലോ
അടിച്ചു വാരലിന്നൊന്നും കൊഴപ്പൊന്നുല്ല നമുക്ക് ബുദ്ധിമുട് ട്ടില്ലെങ്കി എല്ലാം ചെയ്യാം
ആ ആ
അതായത്പ്പോ നമ്മളെ വീട്ടിലാകുമ്പോ നമ്മളൊന്നും ചെയ്യൂല പക്ഷെ നമുക്ക് ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരിച്ച്പോയ എല്ലാം ചെയ്യേണ്ടി വെരും
ഞാനങ്ങനെയല്ല തിരിച്ചാ
അതെയോ അവിടെ പോയ ഒന്നും ചെയ്യണ്ട
അവിടെ പോയാ പിന്നെ അവരെല്ലാരൊണ്ട്
അതെയോ ഞാനൊക്കെ നേരെ തിരിച്ചേര്ന്നു എനിക്ക് എന്റെ വീട്ടില് ഒന്നും ചെയ്യേണ്ടില്ലേര്ന്നു ങ്ങനെ വയറ്റ്ല്ള്ള ടൈമിലൊക്കെ നല്ല ഉം ശർദ്ദിണ്ടാർന്നു എനിക്ക്
എനിക്ക് വു പ്രെഗ് ന്റാണ്ടി പ്രഗ്നെന്റായ്ട്ട്ര്ന്ന ടൈമിലെനിക്ക് ബുദ്ധിമുട്ടായിര്ന്നു ആ ടൈമിലൊന്നും അത്രയൊന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ലാര്ന്ന് കാരണം ന്ന് വെച്ചാ എനിക്ക് വയ്യാര്ന്ന് ഛർദ്ദിലും ക്ഷീണവും കാ
ആ ഭയങ്കര ശർദ്ദ്യ അപ്പൊ എന്റോതൊക്കെന്ന് വെച്ചാല് ഞാന് പൊറത്ത് മുറ്റത്തൊക്കെ പോയിട്ടാ ശർദ്ധിക്ക ഒരു സൈഡില് എവിടെങ്കിലും പോയിരുന്ന് അപ്പൊ ബക്കറ്റൊക്കെട്ത്ത് ന്റെ ഉപ്പ പൊറകേ വെരുവായിരുന്നു.
ആ ആ
നമ്മക്കന്നേരം ഇതൊന്നും എടുത്തോണ്ട് പോവാൻ കയ്യൂലല്ലോ ശർദ്ദിക്കാൻ വെര്ന്ന സമയത്ത് ഓടാണല്ലോ ചെയ്യാ
ആ ആ അതെന്നെ
കുഞ്ഞ് ഒറങ്ങിട്ടൊന്നുല്ലേന്ന് പകലൊർങോ
ആ പകല് എടെ എടെ മോള മോള
ഉം ഉം
രാവിലെ ഒരു കുളിച്ച് കൊർച്ചേരം ഒറങ്ങും പിന്നെ കൊർച്ചേരം ഒണന്നിരിക്കും പിന്നെ എടയ്ക്ക്ങ്ങനെ ഒണ ഒണന്നിരിക്കും ചെലപ്പോ ഉറങ്ങും അങ്ങനൊക്ക്യാ
എടാ ഞാനൊന്ന് കട്ട് ചെയ്ത് വിളിക്കട്ടെ
ഓ